ഹലോ
ആഹ് കേക്ണില്ലേ?
ആഹ് ഉണ്ട് എന്താ പണി പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കയാണോ?
പണി കഴിഞ്ഞിട്ടൊന്നുല്ല ചെറിയ മോനാണ് അ അപ്പോ അഹ് ഉറങ്ങിയ ടൈമില് പണീളും ചെയ്യാ ഏഹ് ഫോണെടുക്കും
അത് ശെരി ഇന്നെന്താ ചായക്കൊക്കെ ഇണ്ടാക്കി?
ഇന്ന് ചായക്ക് ദോശ ദോശ ചട്ട്നി
ഓഹ് ഉഴ്ന്ന് ദോശെണോ ഇണ്ടാക്ക ഉഴ്ന്ന് ദോശ ആണോ ആഹ് ഈ ഉഴന്ന് ദോശൊക്കെ ഈ ഇപ്പങ്ങനെ ഈ മഴയുടെ സമയത്ത് ഇങ്ങനെ മാവരക്കുമ്പോ പൊങ്ങി പൊങ്ങിയൊക്കെ വരാറുണ്ടോ? ഹല്ലോ
ഇക്ക് ശരിയാവാറുണ്ട്
ഇങ്ങളെങ്ങനെ ഏഹ് ആഹ് ശെരി തെർമൽ കുക്കറിലൊക്കെ ഇറക്കി വെക്കാറുണ്ടോ? ആഹ് പൊങ്ങാത്തല്ലേ പൊങ്ങാഞാ സാദാ പോലെ
ന്റെ അടുത്ത് വെക്ക ചെയ്യ ചൂടുള്ള അടുപ്പിന്റെ അടുത്ത് വെച്ചാല് പൊങ്ങും
പൊങ്ങുലെ ഇവിടെ പിന്നെ അടുപ്പില്ല അപ്പൊ ഞാനിങ്ങനെ ഇതേമാതിരി തെർമൽ കുക്കർ ഉണ്ടല്ലോ? അയ്ലേക്ക് ഇറക്കി വെച്ചാല് പൊ പൊങ്ങി വരുന്ന് ഇങ്ങനെ
ആഹ് ആഹ് നല്ല നല്ല അടച് വെച്ചാ മതി നല്ല വെച്ച നല്ല കനത്തിലടങ്ങിരിന്ന ഞാനിപ്പോ കസ്ട്രോൾ ഉണ്ടാവുമല്ലോ നമ്മള്ടെ
ആഹ് ആഹ് മനസ്സിലായി അപ് ആഹ് ആഹ്
ആഹ് അങ്ങനത്തെ കൊറച്ച് ഇങ്ങനെ കുറ്റിയായിട്ടുള്ള പോലത്തെ കാസ്റോളുണ്ട് അതിലാണ്
ആഹ് ആഹ് അയ്ല് ആഹ് ശെരി മാവരച്ചാണ് കേസറോളിലാണൊങ്ങള് ഇതക്ക് ക്കൽ എടുത്ത വെക്ക ആഹ് ശെരി ഞാനവിടെ ചെറിയ എന്തെങ്കിലോ പാത്ര പാത്രത്തിലോ അങ്ങനെന്തെങ്കിലൊക്കെ ആക്കി വെക്കലാ അങ്ങനെ ചെയ്യല് ചോറക്കായോ?
തോനെ ആള് ഇളള കാരണേ അപ്പൊ ഞമ്മള് തോനെ ആളുള്ള കാരണം ആഹ് കൂടുതല് വേണം അപ്പൊ പിന്നെ
ഇവിടെ പിന്നെ ആളില്ല ആളില്ലാ ത്തോണ്ട് പിന്നെ ആക ഒരു ഗ്ലാസ് അത്രക്ക്‌ മതി ഞങ്ങക്ക് ആളില്ലാത്തോണ്ടേ ഓഹ് അയ് ശരി കൂടുതലാ ആൾ ഇള്ളോണ്ടല്ലേ ഓഹ് അങ്ങനെ ആഹ് അയ് ശെരി ആഹ് അയ് ശെരി എല്ലാരും കൂടെ ഇള്ളോണ്ട് ല്ലേ
ആഹ്
യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ ഇന്നെന്തേ മക്ക് സ്കൂളിലൊക്കെ പോയില്ലേ മ ക്കളൊക്ക സ്
ആഹ് മക്കളൊക്കെ പോയി ഇന്നിപ്പോ ഉമ്മക്കേ ഒരു മൗലൂദ് ഉണ്ട് അപ്പൊ അങ്ങട്ട് പോയി ക്കാണ് അപ്പൊ പിന്നെ ആരും ഇല്ല ഞാനും മോനും തന്നെ ഉള്ളു വീട്ടില്
ആഹ് അപ്പന്ന് ഉച്ചക്ക്‌ ചോറ് കൊറച്ച് മതിയല്ലോ കൊറച്ച് അങ്ങനെ രണ്ട് നേരത്തേക്ക്‌ അയ് ശരി ആവോ അത് ശെരി അപ്പൊ ഇന്ന് ചോറ് വെക്കുന്നുണ്ടാവില്ല അല്ലേ
വൈന്നേരത്തിനു സെ റ്റ് ആക്കണുള്ളൂ വൈകുന്നേരത്തിന് വേറെ എന്തേലും ആയിരിക്കും സെറ്റാക്കാന്നുള്ള ഇതില് ഉം അങ്ങനെ വിചാരിച്ചു ചിക്കന് വാങ്ങീട്ട് ചപ്പാത്തിയും ചിക്കനും ആക്കുകാ എന്നൊക്കെ വിചാരിച്ചിരിക്കാണ് ഇന്ന്പ്പോ
അയ്ശ് നിങ്ങള് എന്തെ ക്കെ ഉം ഭക്ഷണങ്ങൾ ഇണ്ടാക്കും എല്ലാം ഇണ്ടാക്കോ നെയ്ച്ചോറ് ബിരിയാണി മന്തി അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കോ ഓഹ് അത് ശരി നിങ്ങള് നെയ് ചോ ബിരിയാണി ഇണ്ടാ ക്കില്ലേ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കുമ്പോ നിങ്ങള് മൊളക് പൊടി ചേർക്കാറുണ്ടോ മൊളക് പൊടി ചേർ
ബിരിയാണി ചോറിലോ
അഹ് അല്ല അമ്മള് മസാല ഇണ്ടാക്കൂലേ ഉള്ളി തക്കാളി കൂടൂലേ ഞങ്ങളങ്ങനെ കൂട്ടാറ്
പൊടിയോ ഇല്ല മസ് സാലേല് ഇൽ ഇല്ല ഞമ്മള് ചിക്കൻ മസാല ആക്കണേല് മാത്രേ എരിവിന് കൂട്ടൂള്ളു
ബിരിയാണി ഇണ്ടാക്കാ ഞങ്ങള് ഇവിടെ പൊരിക്കാതെ ഇണ്ടാക്കാ പൊരിക്ക ആഹ് അത് ശരി ഞങ്ങള് പൊരിക്കാതെ ഇണ്ടാക്കാ ബിരിയാണി പുഴുങ്ങി അല്ല പുഴുങ്ങാന്ന് പറയുമ്പോ എങ്ങനാ ആവിയില് വെച്ചി നമ്മള് അതേ മാരി ആ മസാലയിട്ടണ്ട് വേവിക്കും അങ്ങനെ ഇണ്ടാക്കും മസ സാലയിലിട്ട് വേവിക്കും ഉള്ളീം തക്കാളീക്ക വയറ്റീട്ട് ആഹ് അതാണ് ചെയ്യാറ്
ആഹ് പൊരിക്കാതെ അയിലിട് എറച്ചി പൊരിക്കണേന് പകരം ആ മസാലയൊക്കെ അവ്ട ഇടുവല്ലേ
ആഹ് മസാല ഇതേ മാരി ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഇല്ലില്ല സാധാ പാത്രത്തില് ചെമ്പട്ടീല് അല്ല കുക്കറിലല്ല സാധാപാത്രത്തില് അമ്മള് ചെമ്പട്ടിയിലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ്ട് വെക്കും അങ്ങനെ വെക്കാം ഉം വാഴയില വെക്കും ദമ്മിടാൻ നേരത്തെ ഞങ്ങള് ആഹ് എറച്ചിയാര് അങ്ങനെയല്ല ചെയ്യാറേ നമ്മള് ഉള്ളി ത ക്കാളിയും ഒക്കെ വാട്ടും ഈ വാട്ടിയിട്ട് ഇതിലേക്ക് പച്ചമുളകും ഇ ഞ്ചിം വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ച ഇതുണ്ടല്ലോ പേസ്റ്റ് അതും ഇട്ടിട്ട് ഞ മഞ്ഞൾ പ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി മാത്രം വേറെ ഒന്നും ഇടൂല ബിരിയാണി മസാല മുളക് പൊടി ഒന്നു ചേർ ക്കാതെ ഇത് മാത്രം ഇട്ടിട്ട് ഒന്ന് വയറ്റി അതിന്റെ പച്ച മണൊക്ക മാറീട്ട് അമ്മള് കോയിടും കോയിടും ഇനി ബ്രോയിലർ കോഴി ആണേ കോഴിയിടും എന്നിട്ട് അതില് കെടന്നാ അത് വേവും അതായത് ഒരു തൊണ്ണൂറ് ശതമാനം വേവും തൊണ്ണൂറ് ശതമാനം വെന്ത ശേഷം അമ്മള് ഇത് എറക്കീട്ട് ആഹ് അയിലേക്ക് തൈര് നാരങ്ങ നീരും ഇങ്ങനെ ഒഴിക്കും ആഹ് അങ്ങനെ തൈരും നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ചോറ് സപ്പറേറ്റ് വെക്കും ചോറ് സ് ആഹ് വെച്ചിട്ട് ഊറ്റിട്ട് ഈ ചോറ് ആഹ് ചോറ്ല് ഇട്ടിട്ട് നമ്മള് കൊറച്ചു നേര ഒരു പത്ത് പയ്നഞ്ച് മിനിറ്റ് ഇരി ക്കുമ്പെന്താവും ഈ തൊണ്ണൂറു ശതമാനം വെന്ത കോഴി അത് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാക്കാറ് ഞങ്ങള്. പിന്നെ മന്തിയൊക്കെ അങ്ങനതന്നെ. മന്തിയൊക്കെ പിന്നെ ബിരിയാണീനേക്കാൾലും എളുപ്പാണല്ലോ ണ്ടാക്കാന്. ഏറ്റവും എളുപ്പം മന്ത്യാ തോ
ആഹ് മന്തി പക്ഷെ ഇവടെ ചെറിയ മോന് കഴി കൂല മന്തി. ഞങ്ങള് ഉണ്ടാക്കിയിരുന്നു. നമ്മള് കൊറോണ ടൈം ആയപ്പോ മറ്റേ വെള്ളരി വെച്ച് ട്ടൊക്കെ ഇണ്ടാക്കിർന്നു. പിന്നെ ഇവര് ഒരു ദിവസം ആഹ് ആഹ് വെള്ളരി ഇണ്ടാവും ഇങ്ങനെ വേ ആഹ് വേവില്ലാത്ത അരി കി ട്ടോല്ലോ റേഷൻ കടേന്ന് കിട്ട്ണ അരി ണ്ടാവും. അത് വെച്ചിട്ട് അതാ കൊറോണ ടൈമില്. കൊറോണന്റെ ടൈമില് നമുക്കൊന്നും കിട്ടാതിരിക്കുമ്പോ ചിക്കൻ വേങ്ങിക്കൊട്ന്നിട്ട്
എല്ലല്ലാര്ക്കും ഓരോ പണികൾ ഇണ്ടായ്നി മറ്റേ ചെടി ഇണ്ടാക്കാ. ഏ രേ എല്ലാരും ഉള്ളിലെല്ലം പെട്ടു പോയില്ലേ അപ്പ ചെടി ണ്ടാക്കലു പ്പം പരീക്ഷണങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്നത് ഒക്കെ എല്ലാ
ചേർ ആഹ് എല്ലാരും ഞങ്ങള് കൊറേ കൃഷി കൃഷിയായിട്ട് ണ്ടാക്കി. ആഹ് മത്തനും ഇതൊ ക്കെ കുഴിച്ചിട്ടിട്ട് വാർ, അങ്ങള് മത്തനും ഇതൊക്കെ കുഴിച്ചിട്ട് വാർപ്പിന്റെ മോൾള് മൊളച്ച് വന്ന്ട്ടോ. തെയ് യ്യായി നിന്നു. ആഹ് പക്ഷെ മേലെ ഷീറ്റ് ഇട്ട ഭാഗ മേലെ ഷീറ്റിട്ട ഭാഗായ കാരണേ ഏലി ഏ ലി വന്ന് കടിച്ചു ഫുള്ള് എലി കഴി ച്ചാണ്ട് പോയി. ഒന്നും ക് ഇണ്ടാക്കാൻ കിട്ടില്ല. രണ്ട് മൂന്ന് മൊരട് ഇണ്ടാർന്നത് പിന്നങ്ങള് പൊറ ത്ത് കൊട്ന്ന് നെൽ ആ വെച്ചയില് മത്തന് ണ്ടായി. മത്തൻ നല്ലണ്ടായി.
ഇതേമാരി കൊറച്ച് ഒക്കെ ആഹ് കൊറച്ച് ഒക്കെ ആഹ് അടുക്കള തോട്ടണ്ടാക്കിനി. തേ മാതിരി കറിവേപ്പില, കറിവേപ്പില ഇഷ് ട്ട കണക്കിന് ണ്ട്. കറിവേ പ്പില പച്ച മൊളക് പിന്നെ അതുപോലെ തന്നെ വഴുതന ഇല്ലേ വയലറ്റ് വഴുതന പച്ച നീളം വഴുതന പിന്നെ ഒരു കോഴി മുട്ടന്റെ ആകൃതിയില്ള്ള ഒരു വെള്ള
ആകൃതി
വഴുതനെ. കറിവേപ്പില പെട്ടെന്ന് പിടിക്ക്ണ്ടല്ലോ. കറിവേപ്പില ഇഷ്ടം കണക്കിന് ഞാൻ ഓരോന്നും പൊട്ടി പൊട്ടി മുളച്ച് വരാണല്ലോ കറിവേപ്പില ചെയ്യ. കറിവേലം അയ്നെന്ത് ചെയ്യണറിയോ കറിവേപ്പില കുഴിച്ചിട്ട് കഴിഞ്ഞാലേ അധവ ഇനി തോന്നുട്ടോ അത് നല്ല വൃത്തിയുള്ള സ്ഥലം വേണോന്ന്. നല്ല വൃ ത്തിയുള്ള സ്ഥലത്താണ് ഞങ്ങള് കുഴിച്ച്ടാറ്. കറിവേപ്പില വൃത്തിയുള്ള സ്ഥലത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാ തെൻ കഴിഞ്ഞിട്ട് അതും പൊട്ടി മൊളച്ചൊക്കെ വെര്വല്ലോ ആസമയം നല്ല കഞ്ഞി വെള്ളം ഉണ്ടല്ലോ തലേന്നത്തെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം കൊറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അത് ഒഴിച്ച് കൊട് ക്കാ. പിന്നെ എന്താക്കണം കൊറച്ച് പുളിച്ച കഞ്ഞി വെള്ളത്തില് വെണ്ണീര്ണ്ടല്ലോ അതായത് ചാരം
ആഹ്
ചാരം ഇല്ലേ നമ്മള് അടുപ്പ് കത്തിച്ച് കിട്ട്ണെ. ആ ചാരം ഈ കൊറച്ചിട്ടോ കൂടുതലല്ല ആഹ് കൊറച്ചിട്ടിട്ട് അതും ഒഴിക്കാ. പി ന്നമ്മള് ചിക് കോഴി, മീന്, കഴുകുന്നെല്ലാ വെള്ളങ്ങള് ല്ലേ അങ്ങനത്തെ വെള്ളങ്ങള്. അതൊക്കെ ഒഴിച്ചു കൊടുത്തോക്ക്. ആഹ് മീൻ കഴുക്ന്ന വെള്ളൊക്കെ. അതൊക്കെ ഒഴിച്ചൊട്ത്താ പെട്ടന്ന് വളരും കരിവേപ്പില. നല്ലണ്ടാവും. നീലായിട്ടെന്നെ ണ്ടാവും. ഇവിടെ ഇഷ്ടകണക്കിന് ണ്ട്. ഞാൻ ഇതേമാരി
എലാ മ്മള്
ആഹ് മി അല്ല അഹ് മീന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് അവൾ കഴുകുന്ന സമയത്ത് കിട്ടുന്നവള മറ്റേത് മീനിന്റെ എല്ലാ സാധനങ്ങള ഉണ്ടാകുമ്പോ കളയുന്ന വെള്ളം മറ്റേത് ഉറുമ്പ് കോഴ വെരൂല്ല അതിന്റെ ചെകിള ആ ഒക്കെ വരും അങ്ങനെ ഇട്ട് കൊടുത്തോക്ക് കറിവേപ്പില ന നന്നായിട്ടുണ്ടാവും ഇവിടെ ഇന്റെ കറിവേപ്പില അധികം ഉള്ള എവിടെ അറിയോ അടുക്കളയിൻ്റെ അതേമാതിരി നല്ല ഏരിയയിലും കുകൊറച്ച് ഒക്കെ മണ്ണുള്ള നല്ല നല്ല ഏരിയൽ പിന്നെ അതായ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തൊക്കെ കറിവേപ്പല ഉള്ളെ നല്ലതിൽ കൊമ്പ് പിന്നെ നമ്മള് വെട്ടി കൊടുക്കണം എപ്പഴും കറിവേപ്പിലൊക്കെ അതാണ് വേണ്ടത് വെട്ടണം നമ്മള് നമ്മള് ഉ അ അവി വെട്ടി വെട്ടിക്കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മളത് ഒരു തണ്ട് വന്ന് ഒരു നീളത്തിലങ്ങട്ട് പോയി ത്തണ്ട് നല്ല ഹൈറ്റില് അങ്ങനെ ഹൈറ്റ് ഹൈറ്റില് പോണേ പാടില്ല കറിവേപ്പില അത് നമ്മള് വെട്ടി കൊടുക്കുമ്പോ എന്താവു
കറിവേപ്പില അങ്ങനെ പിടിച്ച് കിട്ടണില്ല നമ്മള് കുറേ കൊടുന്ന് വെ ചോക്കും പിടിച്ച കിട്ടിയ എന്തേലും ചെയ്യണെങ്കി ഇത് പിടിച്ച കിട്ടണ്ടെ ചീഞ്ഞ് പോകും ആ പിന്നെ അഥവാണ്ടായാൽ തന്നെ പൊന്താതെങ്ങനെ പൊന്താതെങ്ങനെ മൊരടിച്ചിങ്ങനെ നിക്കും
അപ്പ എന്തോണ്ടാണ് നമ്മള് കൊ വെട്ടാഞ്ഞിട്ടാണ് പൊന്താത്തത്
ആ ആ അല്ല തീരില്ല ചെറിയ തൈയാണ്
അതിന്റെ മുകളിണ്ടാവൂലെ ഒരു തുഞ്ചം ആ കുഞ്ഞി തൈന്റെ അതൊരു ഇളയ ഇല മു മുകളിലുണ്ടാവുമ്പോ ഒരു സെന്ററിൽ ഒരു സാധനുണ്ടാവും ഇപ്പത് നുള്ളി ഒഴിവാക്കണം കറിവേപ്പില കറിവേപ്പില ഇല എല്ലാ ചെടിക്കും അത് വഴുതനായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് ഒഴി അത് ഒഴിവാക്കിയാലാണ് നന്നായിട്ട് വളരാ അല്ലെങ്കി മൊരടിക്കും
മരടിക്കൂലേ ആ
വരുമ്പോ നമ്മള് വെട്ടി കൊടുക്കുന്നതിനനുസരി എന്നിട്ട് ബ്രാഞ്ചുകൾ വരും അപ്പുറത്തപ്പുറത്തൊക്കെ ശാഖകളായിട്ട് വരും അങ്ങനെ നമ്മള് പൂരേ ഇതൊരിക്കലും കറിവേപ്പില ഊരി
ഊരിക്കില്ല ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കെന്നെ ചെയ്യ തല പ്പ ഇങ്ങനെ പൊട്ടിച്ചിടുത്ത് പോരെ
ല്ലല്ല ആവശ്യം പറഞ്ഞാണ്ട് പൊട്ടിച്ചെടുക്കണം ആട്ന്ന് പൊട്ടിച്ചെടുക്കുമ്പോ വീണ്ടും വരും ആ അങ്ങനെ വെട്ട
മുരിങ്ങക്കായ വെച്ച്ട്ട്ങ്ങനെ വെ
വേണം അങ്ങനെ വെട്ടും ആ ക കത്രികയോ കത്തിയോ എന്തെങ്കിലെടുത്ത് തന്നെ മുറിച്ചിക്കുമ്പോെ അപ്പുറത്ത് വേറെ ശ മക്കളായിട്ട് ഇങ്ങെനെ വന്നോണ്ട്ക്കും കറിവേപ്പില് പെട്ടെന്ന് പിടിച്ച്കിട്ടിയാല് ആ ഉണങ്ങിപ്പോരും നാട
ആഹ്
കറിവേപ്പില് പിടിച്ച കിട്ടിയാല് ഇഷ്ടം കണക്കിന് കറിവേപ്പില വാങ്ങാറേല്ല ഇഷ്ടങ്ങനക്കിനുണ്ടാവും ആ കറിവേപ്പില കുറേ കയ്യുമ്പോ കണ്ടാവും പൂവുണ്ടാവു അയിമ്മല് പൂവല്ല ഒരു കായ
ആ ആഹ്
അതതിന്റെ വിത്ത് അത് വീണ് ആ ഇണ്ടാവ അതൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്നേ അതാണ് അതാണ് അതിന്റെ വിത്ത് അത് വീണിട്ട് കൊറേ ഉണ്ടാവും പിന്നെ കറിവേപ്പിലന്നെ ബാധിക്കുന്നൊരു അസുഖാണെ പുള്ളിപ്പുള്ളി എല ക്കെ
പുള്ളിയ ആ പുഴു അങ്ങനെയൊക്കെ ആ ആഹ്
ആ പുള്ളി കളറായിട്ട് പൂഴു അത്ങ്ങനെ ചുരുട്ടണാണത് ആ പുഴു ചുരുട്ടിയിട്ടാണല്ലോ അത് നമ്മള് വെളുത്തുള്ളില്ലയേ വെളു ത്തുള്ളി മഞ്ഞൾ പൊടിയും കൂടിയില്ലേ ആ മിശ്രിതം ആ അങ്ങനെ അതിനെ പിൻചെയ് പിന്നെ നോർമ്മലി വി- ഊരികൊണ്ടായതാണ് ആ ന്നായിക്കോട്ടെ ആ